നമസ്കാരം ഹലോ
ഹലോ
കേൾക്ക്ണില്ലേ
കേൾക്ക്ണില്ലാ
ഇതിന്റെ പ്രസ്നാ
അതായിരിക്കും എന്താ പിന്നെ പരിപാടി
നല്ല പരിവാ കൊഴപ്പൊന്നുല്ല അങ്ങനെ പോവുന്നു
ആഹ്
ഉ
പിൻ
എന്താണത്
മക്കളൊക്കെ പോയോ
എന്തെ ഇല്ല ഒക്ക പോവന് ആവുന്നുള്ളു ജോലിക്ക് പോണോലൊക്കെ പോവാനൊരുങ്ങണ് സ്കൂൾല് പോവാനുള്ളോരൊക്കെ
ണ്ട ഹസ്ബന്റ്
ആഹ് നാട്ടിൽണ്ട് ഇവിടെ വണ്ടി പോലാ
ആഹ്
ഓരൊക്കെങ്ങനെ പോവാനൊക്കെ ഇങ്ങനെ ഒരുങ്ങി ചായൊന്നും കുടിച്ചില്ല ചായൊക്കെ കുടിക്കാൻ കുളീം മാറ്റലൊക്കെ ഒക്കെ കഴിഞ്ഞ്ങ്ങനെ വരും
ഉം
ഇപ്പൊത്തന്നെ റെഡി ആക്കണംപ്പ റെഡി ആക്കിക്കൊണ്ടിരിക്കാ
ആഹ് ഉച്ചക്കെന്താ കറി ഒക്കെ
ഉച്ചക്ക് മീൻകറി വെക്കണം ഉം ഐലകുട്ടികളുണ്ട് അപ്പപിന്നെ അതോണ്ട് മീൻ കറി
നല്ല മീനൊന്നും കിട്ടാനില്ലല്ലോ
അത് ഇപ്പ കഴിഞ്ഞിലേ. ഇപ്പൊ മീനൊക്കെ ങ്ങനെ കാണ കൊണ്ടര്ന്ന് ണ്ട്.
ഉം ട്രോളിങ് കഴിഞ്ഞ്‌ണ് പക്ഷേ നല്ല കിട്ടാനില്ല
ആഹ് ഇന്നലെ വിടെ ന്താ ഹസ്ബൻഡിന്റെ പെങ്ങള് വന്ന ഓല് മീന് ചെമ്മീനൊക്കെ കൊണ്ടുവന്നിരുന്നു. ഓല്ക്ക് മീൻങ്ക
ആഹ് ചെമ്മീ ചെമ്മീനും മത്തി അങ്ങത്തൊക്കെ നല്ലത്ണ്ടാവും അത് നമ്മളെ വിടെ ന്നെ ണ്ടല്ലോ പക്ഷെ ഉം ബാക്കിയുള്ള മീന് വല്ല്യ വല്ല്യ മീനുകൾക്കൊക്കെ ആഹ് ബത്തല് ഉം
ഓലിന്നലെ വന്നപ്പം ചെമ്മീൻ കൊണ്ടന്നീനു
എന്ത് എന്ത് മീൻ കറി
ആഹ് ചെമ്മീനോട് ണ്ടാക്കണം ചെമ്മീൻ കൊർച്ച്ണ്ട്. പിന്നെ ഐലണ്ട്. ബടെ ചെറ്യേ മക്കക്ക് ചെമ്മീന് ഇഷ്ട്ടാണ് അപ്പം.
ചെമ്മീന് തേങ്ങര്ച്ച് വെക്കലുണ്ട് തേങ്ങര്ച്ച് വെക്കാര്ച്ച്. മൊളക് ഇടാണെങ്കി അമ്മള് ഉള്ളിം തക്കാളിയൊക്കെ ഇട്ടാണ്ട്
ഉം
വലിയ കൊർച്ച് വലിയ ഉള്ളിം, ചീരുള്ളി, വെൾത്തുള്ളി, ഇഞ്ചി കറിയേപ്പിന്റെല പിന്നെ കൊർച്ച് ഉലുവക്കെട്ടാണ്ട് നല്ലോം എണ്ണേല് വയറ്റ വെൾച്ചെണ്ണേല്
ആഹ്
വെൾച്ചെണ്ണ ആവുമ്പളാണ് ടേസ്റ്റ് വെളിച്ചെണ്ണക്കെണ്ടോ
ആഹ് വെൾച്ച ണ്ണക്കെണ്ട്
ഓയി വെൾച്ചെണ്ണലാ ണ്ടാക്കല് വെളിച്ചെണ്ണ നല്ല ടേസ്റ്റ് അല്ലോ
ആഹ് അതെ
ഉം
ഇങ്ങട്ട് എ
വെളിച്ചെണ്ണേല് നല്ലോണം വയറ്റ
ട്ടലാ
അല്ല ചെമ്മീന് പൊരിക്കണ്ടല്ലോ അച്ചേക്ക്‌ അങ്ങനെന്നെ ഇടലാ പൊര്ച്ചാണ്ട് നമ്മള ഇതൊക്കെ വെക്കുമ്പോ അമ്മള് ഇന്നലെങ്ങള് ഉം അതണ്ടാ കടായി പോലേ ആക്കിയെക്കി ഉള്ളിം തക്കാളിംക്കെ ഇട്ടാണ്ട്
ആഹ്
റോസ്റ്റ് ആക്കി അങ്ങൾ ഇണ്ടാക്കില്ലേ ഓല് വന്നപ്പം
ഉം
നല്ലത് കറി വെക്ക വിജാരിച്ചു കറിയായാല് ഓട്ടാടണ്ടാക്ക
കടായയൊക്കെ ഇണ്ടാക്ണ തുപോലെയല്ലേ
ആഹ് ആഹ ആ എക്ക് മീനാണ് എന്നള്ളൂ മീ അങ്ങനെ വേറെ ഇപ്പ വേറായിട്ട് ചേർക്കാനൊന്നുമില്ല കറി ഇണ്ടാക്കുമ്പോൾ ഇതേപോലെ കറി ഇണ്ടാക്കിയാണ്ട് കൊറച്ച് പൊടികളൊക്കെ ഇട്ടാണ്ട് തേങ്ങരക്കാണെ തേങ്ങ അരച്ച് അതുള്ള ഒരു കറിയാവും മുളകിട്ടാലും മുളകിട്ടൊരു കറിയാവും
അതെ
വിടെ ഈ ഓട്ടാടീക്കും ഇതീക്കും ഒകെ തേങ്ങരച്ച ഓട്ടാട പത്തിരിക്കൊക്കെ തേങ്ങരച്ചത് കറിയാണ് ഇഷ്ട്ടം
ഉം
പൊതുവേ തേങ്ങ
തോനെ തേങ്ങ അരകുല കൊറച്ച് ഏഹ്
ഉം
ഓട്ടടെക്കും പത്തിരിക്കുംക്കെ അതാണ് രസം കൊറച്ച് തേങ്ങ തോരനെടുകൂല
ആഹ് ചിക്കൻ കറിയൊക്കെ തേങ്ങ അരച്ചന്നെ രസം
ഉം മറ്റത് ഇങ്ങനെരു വെള്ളായിങ്ങെനെ നികോല്ലേ എന്തായാലും കൊറച്ച് തോനെ അരകെര്ത് പക്ഷെ അരച്ചാ നല്ല പത്തിരിക്കും പത്തരിക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് ആ കറി ചില ആൾക്കാര് ചെല ടേസ്റ്റ് ഇഷ്ട്ടാണ്ടാവുല ഓരോത്തർക്ക് ഓരോ
ഇവിട നഷ്ടല്ല അടുത്ത നഷ്ടമില്ല
ആഹ് ആഹ് മൊളകിടലാവും ല്ലെ
ആഹ് കൂടുതലും അങ്ങനെയാണ് ഉം
ഉം വരട്ടിയ മോഡലആക്കൊല്ലോ കുരുമുളക്ഒക്കെ ഇട്ട് വരട്ടുന്നത് നല്ല ടേസ്റ്റാ ഉം
പിന്നെ വൈകുന്നേരം സ്നാക്ക്സ് ഒക്കെ ഇണ്ടാകൊന്നും
ഇല്ല എന്നും ഇണ്ടാക്കൂല എടക്കൊക്കെ ഇണ്ടാക്കും പൂക്കടെ പഴംപൊരിയോ അതെയോ പിന്നെ അരിയൊക്കെണ്ട വെള്ളത്തി ഇട്ടൊക്കെണ്ടാവും രാവിലത്തെ വാക്കില്ലെ അങ്ങനൊക്കെ ഇടുത്തച്ച് ഇണ്ടാവും അപ്പൊ പിന്നെ വേഗം കുക്കറ അപ്പ ഇണ്ടാക്കും
അതെങ്ങനെ ഇണ്ടാക്കല്
ഏത്
കുക്കറപ്പം
കുക്കറപ്പം പച്ചേരി രാവിലന്നെ വെള്ളത്തിലിട്ട് വെക്കണം. അത് കൊറച്ച് തേങ്ങാ ച്ചി ചോറ്,
ഉം
അപ്പ ചോറ് ഓന ചെറുതവന് സ് ഒരു കൈയി ഒരു സ്പൂണ് നിങ്ങ്ക്ക് കൊറ ചുടുന്ന സോഫ്റ്റ് ആവാന. പിന്നെ നല്ല ജീരകം, ഏലക്കായി, പട്ട. അതൊക്കെട്ട് നല്ല ഫയിനായി നല്ലോം തരില്ലാതെ അരച്ചെടുക്കണം അതാണ് അട്ക്കാ.
ആ ചോറ് അരി അതുപോരെ. ഹലോ. ഹലോ.